കേക്ക് അസ്സലാം ഹലോ കേക്കുന്നില്ലേ
കേക്കുന്നുണ്ട് കേക്കുന്നുണ്ട്
ആഹ് എന്താവിശേഷം
നല്ല വിശേഷം കൊയപ്പല്യ
എന്താ കൊഴപ്പല്ലാന്നറിണെ ഇവിടെസുഖം റാഹത്താ.
അതോ അത്പ്പത്തോരോ ആക്സിഡന്റും അയാനൊക്കെ കുറിച്ച് ആകെ തായിക്ക
അതിപ്പോ ആലോയ്ചിട്ട് കാര്യല്ലല്ലോ നമ്മക്കെന്തും ചെയ്യാൻ കയ്യൂലല്ലോ നമ്മള് നമ്മളെ പാടോയ്ട്ട് പോണ്ടേ
ഞാനിപ്പ ആക്സിഡന്റ് പറ്റി നിക്കാണ് ആക്സിഡന്റ്
എന്താപറ്റ്യേ
അത് ബൈക്ക്മെന്ന് ചെർതായിട്ട് ഒന്ന് വീണ
ആര കൂടെ
ഞാനും എന്റെ ഫ്രണ്ട്സ് ഫ്രണ്ട് പോയപ്പ വീണ് വണ്ടി വളച്ചപ്പളെ മഴക്കാലുഅല്ലേ
മ്മേ ങ്ങട്ന്തോ പറ്റീണോ
ല്ല ചെറിയ പൊട്ടല്ണ്ട് കാലിന് അയന്നെള്ളു
കാല് പൊട്ടീനോ
എല്ല് പൊട്ടീണ് ചെറിയൊരുപൊട്ടല്ണ്ട്
അണന്ത
വേറത്തുല്ല ന്നട്ട് ആ കൊറേആൾക്കാര്ണ്ടേനി
ഫ്രൻസിനോ അതെ അൻക്കോ
ഇൻക്ക് കാല് പൊട്ടി ഓന്റെ കയ്നൊക്കെത്തക്കെ പറ്റി പറ്റീണ്
എന്ന എന്നാ സംഭവിച്ചേ
അഹ് കൊർച്ചീസംമുമ്പേനി പ്പ ഇങ്ങനെ മാറിവര്ണ്ട് അതാണ് ഇപ്പൊ വീ ഇത് തൊർന്നൊട്ത്തവ യൂട്യൂബ് തൊർ തൊർന്നാലെന്നെ ഇതാണ് ഫുള്ള് അപകടത്തെകുറിച്ചാണ്.
ആഹ് അതൊക്കെ ശരിയാ ഫുള്ള് ആക്സിഡ് ന്റും ഇത്പ്പഅയ്ന് മക്കളൊന്നും നല്ലോണല്ലല്ലോ എന്തോര് സ്പീഡിലാ പോണേ പോലുംമ്മ ഓരവീട്ടാര് പർഞ്ഞാലറ്റെ അനുസരിക്കൂല്ല അവൽക്ക് വണ്ടികിട്ട്യാപിന്നെ മഴ പെയ്താനൊന്നും ഓല് ശ്രദ്ധിക്കൂല.
ഉം
മഴപെയ്താല് വണ്ടിയൊന്നും പിടിച്ചോട്ത് കിട്ടൂല
ആ ശ്രദ്ധിച്ച ശ്രദ്ധിച്ചീനിന്നാലും അറിയാതെ വളച്ചപ്പട് പോയി മുമ്പ് കേറി പെട്ടന്നൊര് വണ്ടിഅണ്ട് വന്ന്
ഉം
അതാ പറ്റെയ്
അപ്പം അങ്ങനെയൊക്കെയാണ് ഉം
ഉം
ഇപ്പൊ ഒരു ഹോസ്പിറ്റല്ല് പോണെങ്കിലും ഒക്കെ നല്ല പൈസചെലവുവാണ് പ്പം ഡോക്ടർമാര് എറെ പൊട്ടിയതായി വന്നപ്പോ ഒരു ഹോസ്പിറ്റല് തുടങ്ങാലോ അപ്പോൾ ഈ മഴ പെയ്യുമ്പോൾ എത്ര ആളെ എന്തോ ഒരു വികലും എണീക്കലും ആ ഓരോന്ന് പറ്റണ ഒരു സ്ഥിര
മിഞ്ഞാ ഇന്നലും മിഞന് മറ്റേ ബസ്സ് മോത്ത് കൂടെ വിണ്
ആരെ
ട്യൂഷനിക്ക് പോകണ നിക്ണ കുട്ടിയളെ മോത്ത്ക്കൂടൊ
ഉ അങ്ങനെ നോക്കിയാല് പലതുംണ്ട്. ഇപ്പം ന്യൂസ്ൽ കണ്ടിണ് പതിനാല് വയസ്സായ ഒരു കുട്ടീ എന്റെ കുട്ടി മേൽ തി ളച്ച വെള്ളം ചിന്തി.
ഒരു കുട്ടി മരിച്ചി.
മരിച്ച തിളച്ച വണ ചിന്ത കഴിഞ്ഞ ഔ
ഉം
ഇപ്പ മോ ശ്രദ്ധിക്കൂല്ല
ഉം മക്കള് പറഞ്ഞൻ ഏഹ്
അപകടം ക്ക എത്തി ഉണ്ടായിന്നോ
ഏഹ് ഇപ്പൊ കുഴപ്പൊന്നുല്ല ഇനി മക്കളൊന്നും പറഞ്ഞ അനുസരിക്കൂല അപ്പൊ കൂടുതല ലഹരിൽക്കെ ഈ ഡ്രൈവർമാർക്കൊക്കെ ലഹരി ഉപയോഗിക്കണോടോ ഞാൻ കൂടുതല ആളും അങ്ങനെയൊക്കെയാണല്ലോ ഉണ്ടാവു അവ്ണ്ട്. ഒന്നും ഓർമ്മ ഉണ്ടാവൂലേ ശ്രദ്ധിക്കൂല അതൊക്കെ തലക്ക് പിടിച്ചാൽ ഇനി യാതൊരു ഓർമ്മിഉണ്ടാവില്ല
അത് ഉപയോഗിച്ചാ പിന്നെ നമ്മള് ആ ആഹ് ആഹ് പറ
ഉം അപ്പ അങ്ങനെ പ്രസ്നുണ്ട്
നിങ്ങൾക്ക് മോൻ ണ്ടോ
ആ മോൻ മോൻണ്ട് മോന് ഇവിടെ പള്ളിയിൽ പോയതാണ്.
ഏഹ്
എല്ലാരും ആഹ് രണ്ട് മോന്ണ്ട് രണ്ടാളും പള്ളി പോയിണ് ഹസ്ബന്റും പള്ളി പോയിണ്.
ബൈക്ക് എങ്ങനെ പോയത്
ഏഹ്
എങ്ങനെ പോയത്
ഓല് വണ്ടിമ്മേ പോയാ ആഹ്
ഹസ്ബന്റ് ഏക്കുലേ കൊണ്ടോയിണ്ടാവ ഏഹ്
ആഹ് അങ്ങനെയൊക്കെയാണ് സംഗതി എപ്പോഴെങ്കിലൊക്കെ കൊടുക്കും
ഉ ഏഹ്
ഉം ഉം പിന്നെ ഇതെന്നെയാണ് മക്കളൊന്നൊക്കെ ഒന്ന് അടങ്ങി നിക്ക പണ്ടത്തെ മാതിരിതെ കുട്ട്യളല്ലല്ലോ ഇപ്പം മക്കളൊന്നും പറഞ്ഞാ അൻസരിക്കൂല്ല ഞങ്ങളെ കാൽത്തൊക്കെ ഉപ്പിം ഉമ്മിം എന്തെങ്കിലും ഒന്ന് പറഞ്ഞാല് വണ്ടി ഇട്ക്കര്ത ന്ന് പറഞ്ഞാല് വണ്ടി ഇട്ക്കൂല ഇന്നത്തെ കാലം മക്കളൊന്നും അനുസരിക്കൂല മക്കക്ക് വയങ്കര വാശി ഈ ഫോണോണ്ടേ ഫോണ് മ്മല് ഇങ്ങട്ട് മക്കള് എഡി റ്റായിട്ട് ഒന്നും പറഞ്ഞാ മക്കളട്ട് അംഗീകരിക്കൂല്ല. ഉം ഇതെന്തിനാണ് വൽ ഉം
ചെങ്ങായിമാരൊക്കെ ങ്ങട് പറയുമ്പോ മൈയിനായി വണ്ടിട് ത്തട് പോവും
ആഹ് അതെന്നെ ഇപ്പം ഓല് ഇട്ക്ക്ണ്ട് മറ്റോല് ഇട്ക്ക്ണ്ട് ഞങ്ങളെ ഫ്രണ്ട്സളൊക്കെ ഇട്ക്ക്ണ്ട് പിന്നെ ഞങ്ങൾക്ക് എന്താ ഇട് ത്താല് ന്ന്ള്ളൊരു ധാരണയാണ് കുട്ട്യേക്ക് അപ്പൊ കുട്ട്യൾക്ക് എന്തെങ്കിലും പറ്റിയാലോ പറ്റിയാലും ഓല് പഠിച്ചൂല്ല അങ്ങനെ ആയാൽ വീട്ട്കാർക്കാണ് നഷ്ടം അല്ലാതെ മക്കക്ക് എന്താ അങ്ങനൊരു ചിന്തിക്ക്ണ്ല്ല ഓല് മക്കള് ചിൻ യാതൊരു ചിന്തിക്ക്ണൂല്ല അപ്പത്തെ ഇതുപോലെ അട് ചെയ്യ അതാണ് ഓലെ കണ്ടീഷന് അങ്ങനെയൊക്കെയാണ് എല്ലോട്ത്തും അതെന്നെയാണ് മ ക്കള് അനുസരിക്കാഞ്ഞിട്ടന്നല്ലെ ഓരോ അപകടങ്ങള് ഇങ്ങനെ ഇണ്ടാവ്ണെ പ്രാ ശരിക്ക് വയസ്സാവാതെ വണ്ടി ഇട്ക്കലും പ്പോ എത്രേ അങ്ങനെയൊക്കെ ഇണ്ട്
അതെ
പിന്നെച്ചാ ഇതിനൊക്കെ പ്പം ലൈസൻസ് ആവാതെ ഒക്കെ വണ്ടി ഇട്ത്താല് രക്ഷിതാക്കളൂടെ കുടുങ്ങും ഓല് ഇത് കെട്ട എന്തെങ്കിലും സംഭവിച്ചിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യല്ലല്ലോ ആ രക്ഷിതാക്കളാണ് പിന്നെ അയിന് പൈസ കുട്ടി ചികിത്സ ക്കുല്ലേ കണ്ടെത്തണം പിന്നെ അല്ലാത്തതിന്ല്ലേ വേറിം വേ ണം നഷ്ട പരി കേസൊക്കെ ആയ പിന്നെ ആഹ് കേസൊ ക്കായ പിന്നെ രക്ഷിതാക്കെളെ തും രക്ഷിതാക്കളെ ലൈസൻസും കട്ടെയ്യും പിന്നെ അതും അല്ല എ ത്രേ കാലം രക്ഷി ഇവൽക്ക് ലൈസൻസ് തുണ്ടാവൂല്ല എത്രേ പൈസിണ്ടാക്കണം രക്ഷിതാക്കള് കേസിൻ്റെ വിധി വന്നാൽ എത്ര ലക്ഷാ അല്ലേ കോടികളായിരിക്കും ചെലപ്പോ വിധി വരാ അതൊക്കെ ഈ രക്ഷിതാക്കള് ഇണ്ടാക്കണം ക്ഷെ അതൊന്നും ഈ മക്കള് ചിന്തിക്കൂല ഇപ്പത്തെത്
നിങ്ങളെ കുട്ടി പണിക്കോവേണ്ടോ ഇങ്ങളെ കുട്ടി പണിക്കോവേണ്ടോ
ആഹ് ചെ ഓൻ ആഹ് ചെറിയ പണിക്കൊക്കെ പോവല്ണ്ട് ഓന്റെ ആവശ്യത്തിന്ല്ലെ ഓ ഉം മോന്റെ ആവശ്യത്തിന്ള്ള പൈസ ഓന് ങ്ങനെ ചില്ലറ ചില്ലറൊക്കെ ഓന് കണ്ടെത്തും
ഉം ഉം ഉം
പിന്നെന്താ ജ് ഫുഡൈയിച്ചോ
ഫുഡ് കയ് ച്ചില്ല ഇണ്ടാക്കാണ് മ്മച്ചി ഇല്ല ഫുഡ് ഇണ്ടാക്കാണ് ഫുഡ് ബിരിയാണിാണന്ന പറയണേ
ഏ ഹ്
നിങ്ങൾ ഫുഡ് ങ്ങ നിങ്ങെളെ ന്താ ണ്ടാക്കിയ
ഞാൻമീ മീൻ കറിയും ചോറും ഉണ്ട്
ഉം
മീൻ മുളക്ട്ട് മത്തി മുളക്ട്ണ് എപ്പഴും ങ്ങ വി ഏഹ് സ്പെഷ്യൽ ഉണ്ടാക്കലണ്ട് ഇന്ന് ഒന്നും ഉണ്ടാക്കിയില്ല എപ്പോഴങ്കിലുക്കെ സ്പെഷ്യലു ണ്ടാക്കും എപ്പഴും സ്പെഷ്യൽ ഉണ്ടാക്കാനൊന്നും കഴൂലല്ലോ നമ്മള് സാധാരണക്കാരല്ലേ പിന്നെരുറച്ചികൊവും വേണം ഇറച്ചി വാങ്ങണമെങ്കിലും വേണം അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് രൂപയ്ക്കൊക്കെ കുറച്ച് ഒരു കിലോ ഇറച്ചിയേ കിട്ടുള്ളൂ പണ്ടൊക്ക എന്ന് പറഞ്ഞാല് നൂറ് രൂപക്കയ് നി ഒരു കിലോ ഇറച്ചി കിട്ട ഇപ്പതൊന്നും പോരാ ആ കൊറച്ചേ കിട്ടുള്ളൂ അലന്നെ കൊറ അത് അത് ഇതൊ ക്കെ ഉണ്ടാവും അപ്പം നല്ല കൊറ ഇപ്പൊ നമ്മക്ക് ഇവിടെ ജീവിക്കാനന്നെ നല്ല സാമ്പത്തികം വേണം ഏ ഒരു പീടി പോണങ്കി പോയാലന്നെ ഒരു പീഡി പോയാല് അഞ്ഞൂറ് രൂപക്കൊന്നും കാര്യായിട്ടൊന്നും കിട്ടുല
ഉം
ഏഹ്
അ ആ
അങ്ങനൊക്കെയാണ്
പിന്നെന്താ ന്റെ അന്റെ വിശേഷങ്ങൾ പറയ് സ്‌കൂൾലെ വിശേഷങ്ങളും ഫ്രെണ്ട്സ് ളെ വിശേശൊക്കെ പറയ്
ഇജ് ട്രിപ്പൊക്കെ പോവാറുണ്ടോ
ട്രിപ്പൊക്കെ പോവാറുണ്ട് ക്ഷെ ഇത് എന്തപ്പോ ഈ അപകടങ്ങളൊക്കെ ഉണ്ടായതിനു ശേഷം അങ്ങനെയൊന്നും വിടല്ല പെ രയിന്ന് സ്കൂൾ ത്തെ പറയുകയാണെങ്കിൽ കുഴപ്പം ഇല്ലാത്തഒരു സ്കൂൾ ആണ് പഠിപ്പിച്ചണൊ ക്കെ മനസ്സിലാവും ഫുൾ ലഹരിയും ഇതൊക്കെയാണ്
ഉം ഐൻ ഐലൊന്നും ഞമ്മള് ഞമ്മളെ പാടു ആയിട്ട് കയിഞ്ഞാ മതി ഞമ്മളെ സ്കൂളിലെ പഠിപ്പിക്ക ക്ണത് പടപിക്പ്ടികാൻപോണത് എന്തിനാണ് ഞമ്മൾ പഠിക്കാനാണ് വേറെ ഒരുതി ലും പെടാതെ ഏ നമ്മളെ കാര്യങ്ങളുമായിട്ട് പറഞ്ഞാ മതി വേറെ ഒന്നിലും
ഞാൻ ലഹരി ലഹരിക്കൊന്നും പോവില്ലാട്ടൊ
ഉച്ചക്ക് ഭക്ഷണം കഴിക്കല്ലേ
ആ ഉച്ചക്ക് വീട്ക്ക് വരല
ഏഹ് പിന്നെന്താ അവിടെ കൃ വീട്ടിലെന്താ കൃഷികളൊക്കെ ഉണ്ടോ
കൃഷികൾ എന്തുവാ അത് ഒന്നുല്ല കൃഷി ആ ഉണ്ട് ഈ പപ്പായ ഒക്കെ
ഉം കാര്യയിട്ട് ഒന്നുള്ളഹ്‌ല്ലാ
കാര്യായിട്ട് ഈ മോളക് അക്കെ അഹ്ന്നെ ഒള്ളു
എന്തെങ്കിലും കൃഷിക്കെ ചെയ്തൂടെ?
ആഹ് കൃഷിക്കെ ചെയ്യാറ്ണ്ട്
ഉം ഇങ്ങളെ അവിടെ എങ്ങനെ നെല്ല് ആഹ് നെല്ലേക്കെ ഇണ്ടാവൽണ്ടോ?
നെല്ല് ആഹ് പാ
പ അഹന്നെ പാടോക്കെ ഇല്ല സ്ഥലണോ?
ആഹ് ആഹ് ഇങ്ങളെ ഔടെ പാടല്ല പ്രേദേശം ഇല്ല?
ഞങ്ങൾടെ ഒരു കുന്നം പ്രദേശം ഇവിടെ പാടൊന്നുല്ല
ഉം പിന്നെന്താ എന്നാ ഓക്കെട്ടോ
ആഹ് ആഹ് ന്നാ ഓക്കേ